കരം
ഹലോ
നമസ്കാരം
ഹലോ എന്തൊക്കെയുണ്ട് വിശേ
എന്തൊക്കെയാ അങ്ങനെ പോണു അങ്ങനെ ഇന്ന ത്തെ ദിവസം കൂടി തീരാനായി
ആഹ് അതെ അതെ എ ഒരുങ്ങാണ് കൊർ ക്കൻ കൊണ്ടോന്ന്ണ് അപ്പഴേക്ക് ഉള്ളിക്കെ തൊൽ ച്ചാണ്
ആഹ് ആഹ് ചിക്കൻ കറി ഇണ്ടാക്കാണോ
ആഹ് കറി പൊരിച്ചാനാന്ന്
പൊരി ആഹ് പൊരിയാ നിരെ
ഉ ഉം.
അതെല്ലാർക്കും ഇഷ്ടാണോ പൊരി.
പൊരി ഇഷ്ടള്ളു പൊരി അല്ലെങ്കിൽ കടായിയോ
ആഹ് ആഹ് അ ശരി നിങ്ങെ എങ്ങനെതാത്ത കടായിണ്ടാക്ക? ഞാൻ ഇണ്ടാക്കി അതുകൊണ്ട് ചോയ്ക്കാണ്
ആ കടായി, സവോള വ ണം അത് കട്ടില്ലാതെ ഏരിയ
ആ
പിന്നെ തക്കാളി അതേപോലെ കട്ടിലാതെ ഏരിയ
ആഹ്
ക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുള്ളി ച ച കിക്കാണ്ട് അതും വാണം
ആഹ്
പിന്നെ ചെപ്പ് പദീന കുറച്ച് നാരങ്ങ പീയ തൈര് പിനസ്
ഏ ട്ടൊമാറ്റോ സോസ്
രണ്ടു വാണോ
ആഹ് ആഹ് ആഹ്
ന്നെ കാപ്സിക്കൊല്ലേ മൊളക്
ആഹ്
ഉണ്ടായി ക്നാ കാപ്സിക്കോ അഹ് അതും അ ഉം വേണം ഉ
നാ അഹ് അലച്ചേരേ ഇ ത് ടൂലേ ചെലോര് അണ്ടിപ്പരിപ്പ് അര്ച്ചത്
അഹ് അയ് അത് നാ ഇഡലില്ല
ഇടൽല്ല എഹ് ചെലോര് ഇടല്ണ്ടല്ലോ
എഹ് അത്ൻകറീല്ലന്നാ ഓരോ അഹ് സ്ഥൽത്ത് കൊറതല്ലേ അതെകാരം അണ്ടിപര്പ്പ് മറ്റി കോടോ എന്താ അണ്ടി പര്പേയ് കുറുമിഒക്കെ ണ്ടാക്ണെക്കൊക്കെടും അര്ച്ചാ
ആഹ് ആഹ് ആഹ് അങ്ങനല്ലേ
വെൾത്തുള്ളിടാ സവാള
ആഹ് ആഹ്
സവോളയിരിഞ്ഞത് വെളിച്ചെണ്ണേക്ക് ഇട്ടിട്ട് നല്ലോ വാടീട്ട് കുർച്ച് ഉപ്പൂട ഉ എ പാടാൻ
ആഹ് ആഹ്
ഇട്ടിട്ട് പിന്നെ നമ്മൾ പറ്റിയ ചട്ടിയില്ലേ ഒരു ഇരുമ്പിന്റെ കറുത്ത ചട്ടി ആ ഇലകുമ്പോ നല്ല ണ്ടാവും ഒന്നൂടി നല്ലോ ആവും ആഹ് തക്കാളി ഇടാ ഉള്ളി കുറച്ചാൽ ആയിട്ട്
ആഹ് ആ ഉള്ളി ഉള്ളി മൂക്കാതെ തക്കാളി ഇട്ടാ അത് ആവൂലല്ലോ ലെ വാടൂലല്ലോ
ആവൂല അപ്പ പിന്നെ എത്ര ആയിട്ട് ഒരു കാര്യല്ല നമുക്ക് ടേസ് ച്ചിട്ടൂല അങ്ട്ടൊര് ഗ്രേവി പോലെങ്ങട്ടാവണം ഉം അപ്പങ്ങനെ തക്കാളീം എരിഞ്ഞ് വെച്ചിട്ടിട്ട് അതും നല്ലോം ആയിട്ട് പിന്നെ കുറ ച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി പി ജീരകപ്പൊടി കുരുമുളക് പൊട്
ഉം ഉം
പിന്നെയി ചതച്ചു വെച് ത് അങ്ങനെ അതൂടാ
ആഹ്
ട്ട് നല്ലോണ്ണം എളക്കിട്ട് നല്ലോ വേവിച്ചിട്ട് അപ്പൊ ചി ക്കന് പൊരിച്ച് വെക്കണോ ആദ്യം ഓയലില് മസാല റ്റഡ്
ആഹ് പകുതി വേവില്
മ പിന്നെ അതു കളർമുകട്ടാണ്ട് വേവിച്ച് പൊരിച്ചിടുക്കുക. ഇവിടെ പൊരിച്ചുച്ചെടുത്തിട്ട് പിന്നെ ഇത്തിലേക്ക് മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് തൈര് പറായ ചെപ്പു പുതിന ക്യാപ്സിക്കും അത്തിനുനെ മുന്നേടാണ് കേട്ടോ നമ്മ ക്യാപ്‌സിക്കം ട്ടാണോ പിന്നെ
അപ്പൊ ക്യാപ്സിക്ക അനുതോന്നുണ്ടല്ലെ അതിന് കുറച്ചുകൂടെ ഒരു സ്വാദ് ഉണ്ടാക്കണേ എനിക്ക് തോന്നീട്ടുണ്ട് കേട്ടോ ആ ക്യാപ്‌സികമാങ്ങോട്ട് വരുപ്പോ ഒരു പ്രത്യേക സ്വാദാ. ആ ആ ഞാനുണ്ടാക്കിട്ട് ഇവിടെയില്ല ഈ സംഭവം ഇങ്ങനെ എവിടുത്തെലും കഴിക്കുകന്നല്ലതാ കല്യാണൾക്ക് പോകുമ്പോ അല്ലയെക്കിൽ പുറത്ത് പോകുമ്പോ പുറത്തുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോളൊക്കെ കഴിക്കുക എന്നല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല
ഏയ് ഞാൻ ഇവിടെ അധികം ഉണ്ടാക്കറുണ്ട് കുട്ടികൾക്കും ഒക്കൊക്കെ
ആഹ ആഹ ആ അത് നമ്മളൊരു ചി ചിക്കൻ കറി വെക്ക്നേക്കാളും ഒരു ടേസ്റ്റ് ആണല്ലോ ല്ലേ
ആ പിന്നെ ചോദിച്ചതൊന്നും വേണ്ട
ആഹ് ആഹ് ഇ ത് മാത്രം മ
ഞാൻ കൊറച്ച് മസാലയോട് കൂടി ഇണ്ടാക്കും അപ്പൊ പിന്നെ ആർ അതന്നെ മതി അയ്ന്റെ മ സാലിം മുരിങ്ങേ താളിണ്ട് തകാളി ണ്ടെങ്കി താളി താല്
ആഹ് ആഹ്
ഓൽക്കത് മതി
എനിക്കൊക്കെ ഇങ്ങനെ അറിയോ ഇങ്ങനെ ചിക്കൻ ഉണ്ടാവുമ്പോ അതിന്റെപ്പൊ ഒരു പപ്പടം മാത്രം മതി ന്നാ ഒരു പ്രത്യേക ഇഷ്ടാ. പപ്പടം വീട്ട്ത്തെ ബിരിയാണിക്കും നെയ് ചോർ നൊക്കെ പപ്പടം ഒന്ന് ഇ ഇണ്ടെങ്കില് ഒരു രസാ ഈ സാലടും അ അച്ചാറൊന്നുല്ല പപ്പടാ ഇക്കി വാണ്ടേ
വാണ്ടേത്
ഇതൊരു രസാല്ലേ
ആണ് ആണ് ചിക്കൻ കറി പപ്പടണ്ടായ രസ സാണ്
രസാണ്
ഓ
പണി തോടങ്ങ്ണോള്ളൂല്ലേ
ആ പണി ഞാൻ കഴിഞ്ഞീനി വിചാരിച്ചീനി അപ്പൊ ഉച്ചക്കത്തെ മീനും ചോറും കറിയൊക്കെണ്ട് അപ്പൊ ഇപ്പൊ കൊറച്ച് കോഴിണ്ടന്ന്ണ് പോയാണ്ട്
ആ ആ ആ ആരാണ് കുട്ട്യാളാ
അല്ല ഹസ്ബന്റ്
ആ ആ ആ
അപ്പ കു കുട്ട്യാളൊക്കെ തിന്നു കുട്ട്യാളും ഞാനൊക്കെ ഇന്ന് അയ്ലമീൻ വന്നീനല്ലോ അപ്പ പൊരിച്ച്ച്ചതും കറിച്ചതൊക്കെണ്ട് ഇപ്പൊ പോയാണ്ട് ന്ക്ക് പൊരിച്ചാനാണ്ന്ന് പറഞ്ഞാണ്ട്
ആഹ ശരി
ങ്ങന പ്പൊ പച്ചക്കറി തീർന്നിനിയ അപ്പൊ കൊ ങ്ങന പ്പൊ പച്ചക്കറി തീർന്നിനിയ അപ്പൊ കൊ
ആ അവിടെ പച്ചക്കറി ക്കെ വാങ്ങും ഇവിടെതാ ഇവിടെ ആർക്കും പച്ചക്കറി ഇഷ്ടമല്ല
ടെ ഏ വടെ പച്ചക്കറി ർഞ്ഞാല് തക്കൊ വല്ലേരി കറി കള അങ്ങൻ തോ
ആ ഇവിടെ ഏ ട്ടന് പച്ചക്കറി കൊണ്ടരാണെങ്കി പയറ് ഏ ബീട്റൂട്ട് എ അപ്പൊ നിങ്ങള് പറഞ്ഞ പോലെ വെല്ലരി കുമ്പളങ്ങ അത് മാത്രം ത്രള്ളൂ വേറ സംഭവല്ല അല്ല കുറച്ചൊക്കെ പച്ചക്കറി കഴിക്കണല്ലോ നമ്മള് എുപ്പളൊരു റച്ചീമീ യ ശരിയാവില്ലല്ലോ അല്ലേ നമ്മളുടെ ശരീരത്തിന് തറ്റും നല്ലത് പച്ചക്കറിയല്ലേ
അതെ
റ്റെ ഇവിടെ ഏട്ടൻ പറയല് എനിക്ക് പച്ചക്കറി കൂട്ടുമ്പോ തന്നെ വയറൊരു വേദനണേന്ന് പറയും ഏഹ് വയറ്റീന്ന് നല്ല പോവേ ആ അതെന്നെ കൂട്ടണം പക്ഷെ എന്താറിയില്ലേ? ചേട്ടനെ ഗ്യാസ് കേറന്ന് തോന്നണേ ഈ പച്ചക്കറൊക്കെ കൂട്ടീട്ട് അപ്പ ഇപ്പ ഇവിടേൽ ഒരു സദ്യ പരിപാടി ആണെങ്കില്
ഓഹ്.
പോവൂലാ. ന്നാ ബല്ല ബിരിയാണിയെ നെയ് ച്ചോറോ അങ്ങനത്തെ പരുവാ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ കല്യാണങ്ങളാണെങ്കിൽ അയിന് വേഗം ഉഷാ ഉഷാറാ പോവാന് വേദന വരും പറഞ്ഞിട്ട് പോവൂല്ല ആ ചെല കല്യാണങ്ങൾക്കൊക്കെ നമ്മള് ആ പോയിട്ട് പൈസ കൊടുക്ക ഇങ്ങട്ടെന്നെ തിരിച്ച് വരും ഭക്ഷണൊന്നും കഴിക്കൂല്ല
അയ്യോ അതാ നമ്മക്കൊക്കെ ഇനക്ക്ക്ക ഇഷ്
ആഹ് അത് ശരിയ അല്ലേലും ഇങ്ങളെ കൂട്ടർക്കൊ ക്കലെ താത്ത ഇങ്ങനെ സദ്യനോടാനലെ പ്രത്യേക ഇഷ്ട്ടല്ലെ. നമ്മള് എങ്ങനെ എറ ച്ചി മീനൊക്കെ നിങ്ങള് ഏറും വെക്കുന്നതല്ലെലെ? ഈ ബീഫൊക്കായാലേ വെള്ളിയാഴ്ചൊക്കെ നിങ്ങള് ബീഫ് വാങ്ങൂലെ
ട് അ ആ വെള്ളിയാഴ്ച്ച ബീഫും അങ്ങനെുണ്ട്
ആഹ് ഇവിടെ ഇടയ്ക്ക് ഞങ്ങക്ക് പൂതിയൊക്ക ആവും കൊണ്ടരും
ആഹ് ആഹ് ആഹ് ബീഫില്
വെള്ളിയാഴ്ച ചെല സമയ കൊണ്ടര്ല്ണ്ട്.
ഏ വെള്ളിയാഴ്ച വ വീപ്പ അങ്ങനെ വെക്കലുങ്ങള്
ബീഫ് കുക്കറില വെക്കാറ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കേക്കുണ്ടോ
ഓഹ് കേക്ക്ണ്ട്
ആഹ് കൊറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊരു നുള്ള് പെരി ചീരകം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിക്കും ഉപ്പും ഉം ഏഹ് അത് പിന്നെ അത് വേവിച്ചെടുത്തിട്ട് നമ്മള് ചെറുള്ളി- ട്ടത് ചേർക്കാറേ ഞങ്ങള് ടേസ് ഞാ രസം അതാണ് പറഞ്ഞിട്ട് ചെറുള്ളി മാത്രെ ചേർക്കാറുള്ളൂ ചെറുള്ളി വെളു ത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നുള്ളേ ചേർക്കുള്ളൂ അതിന്റെ ടേസ്റ്റ് ഇഷ്ടം ആഹ് അയിന്റെ ടേസ്റ്റ് മൂപ്പർക്ക് ഇഷ്ടല്ല തോണ്ട് കൊർച്ചേ ചേർക്കുള്ളൂ എന്നിട്ട് ഈ ഉള്ളി ചെറുള്ളി മൂപ്പി എന്താ വയറ്റിയ കറിവേപ്പില എന്നിട്ട് നല്ല ചമക്ക വാ ട്ടീട്ട് ഈ വേവിച്വെച്ച ബീഫ്ുണ്ടല്ലോ അത് ചേർത്തെട്ട് ഇങ്ങള് പറഞ്ഞ പോലെ ഇരുമ്പ് ചട്ടി എടുത്തിട്ട്
ഉം
ല്ല കറപ്പിച്ചെടുക്കുക ഇവിടെ ഇവിടെ അങ്ങനെയാണ് വ രക്കല് നല്ല ഗ്രേവീലൊന്നും വെക്കൂല കറപ്പിച്ചെടുക്കുവാ ചെയ്യാ എങ്ങനെയാ
അന കൊറച്ചടുക്കല
ആഹ അങ്ങനെ അങ്ങോട്ട്ുണ്ട് അരമൊന്നുമല്ലാതെ കറുപ്പിിച്ചച്ച് എടുക്ക കു അതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടേ പറ
ആഹ
ആഹ് അങ്ങനെ ആക്കുമ്പോ പിന്നെ മൂപ്പര് പുറത്തുന്ന് വരുമ്പോ പൊറോട്ടൊക്കെ വാങ്ങി വരും പൊറാട്ടക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ ബീഫ് ആഹ അങ്ങനെയൊക്കെയാണ് ചെിലപ്പോക്കെ മടി മടി വരുന്ന ദിവസൊക്കെ ചിലപ്പൊക്കെ ഞാൻ പൊറാട്ട കൊണ്ടരീ എന്ന് പറഞ്ഞാല് കൊണ്ടുവരും
ഏ ആ അതെ
ആഹ് അപ്പൊ ഇടക്ക് ഇങ്ങനെ പൊറാട്ട വാങ്ങും
ആ ആ ഞങ്ങളെല്ലാ വെള്ളിയഴ്ച മാങ്ങും എല്ലാ വെള്ളിയാഴ്ച വാങ്ങിട്ട് ഞങ്ങൾ ബീഫ് ഇണ്ടാക്കി പൊറാട്ട മാങ്ങും
ആ ആ ആ
ബീഫ് ഞാനും അങ്ങനെന്നെ കുക്കറിലെല്ലം കൂടി ഇട്ട് വെക്കലാണ് വെച്ചിട്ട് പിന്ന ല്ല ഉള്ളിഒക്കെ ഇട്ട് ന്നട്ട് കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കറിവേപ്പ്‌ ഇട്ട് തൂമിക്കും
കറില്ലാതെ ചേർത്താൽ വേറൊരു ടേസ്റ്റാ
ആഹ് ഹ് ബസ്
വേറെ ടേസ്റ്റ് ആണ് ആഹ് ആഹ് ആഹ് എനിക്ക് പറ്റലില്ല
ആഹ് കുരുമുളക്
പി ആഹ് പിന്നെ ചിലവരുണ്ടാവുല്ലോ ഇറച്ചിപ്പു ഇറച്ചീന്റെ പൂടീല്ലേ ഇറച്ചിപ്പൊടി അറിയില്ലേ ഒരു പാക്ക് ആഹ് ആഹ് ഇറച്ചി മസാല അത് ചേർക്കണ് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ചേർത്തേ പക്ഷേ എനിക്ക് ടേസ്റ്റ് തോന്നീല ആ പൊടി ചേർത്ത് ചേർത്തിട്ട് ഇല്ല ഇല്ല എന്ന ഗരം മസാല ചേർ ത്താ രസാണ്
ആ അതിന്റെ മേലേക്കേ കൊറച്ച് മല്ലിച്ചപ്പ് പോ വെതറിയിട്ടാ മതി നല്ല രസാ മ്മ് മ്മ് എന്നാ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിച്ചണ്ട് ട്ടോ